ഹലോ
പറഞ്ഞോളു
ഉം എന്ത പണികളൊക്കെ കഴിഞ്ഞിരിക്കാ
പണി കഴിഞ്ഞില്ല, പണി ചെയ്തൊണ്ടിരിക്കയാണ്
ഇന്ന അവടെ സ്കൂളൊക്കെ ഉണ്ടോ?
ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ സ്കൂളിൽ പോകൻ ആരു ഇല്ല
ആഹ് ആഹ്
അവിടെഎന്തൊക്കെയായി
ഇവിടതാ പണികൾങ്ങനെ ചെയ്യുന്നുണ്ട്
ഉം അവിടെ ആരൊക്കെണ്ട്?
ഇവിടെ മക്കളുണ്ട്, മൂന്ന് മക്കളുണ്ട് ഞാനുണ്ട് ഹസ്ബൻറ് ഉണ്ട് ആ മക്കള് കളിക്കാൻ പോയതാ ഇന്ന് ഇവിടെ ആർക്കും ഇല്ല
ഓഹ് ഓഹ് അപ്പൊ ഇന്ന് പണിയൊക്കെ പതുക്കെ ചെയ്താ മതിയല്ലേ
ഉം ഉം അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഈ പതുക്കെ ചെയ്യണ് പെട്ടെന്ന് കയ്യാണെങ്കിൽ അതാ നല്ലത്
ഓഹ് എല്ലാ ദിവസവും നേരത്തെ തീർന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കാലോ
ആ ഇതിപ്പ ഇഞ് ഈ പണിനെ ആക്കംപോലെങ്ങനെ സാവധാനം എടുത്തുണ്ടെങ്കി വൈകുന്നേരം വരെ എടുക്കണ്ടി വരും
ആ എന്റെകൂടെ പുള്ളാരും എ കൂടിണ്ടായതോണ്ട് പിന്നെ അതങ് ഇരട്ട
ആഹ് അതാ അതെന്നെപ്പൊ പൊറത്തായപ്പോ ഞാന് ചോറായി ഇഞ്ഞ്പ്പൊ ഇഞ്ഞ് വേഗം തൊടക്കല് കഴിക്കാഞ്ഞാലേ ഓല് വന്നാല് അതേ ഒണങ്ങാനൊന്നും സമയണ്ടാവൂല
ഉം
ഉം ഉം എന്താ അവ്ടെ ഫുഡൊക്കായോ
ഇവടെ ഫു ഫുഡായില്ല ആക്കണം
ഉം ഉം ഉം വീട്ടില് വേറെ ആരുണ്ടാവുല അപ്പൊങ്ങനെ സാവധാനം മതിയാവും.
ഏഹ് ഇ ഞാനും ഹസ്ബന്റും മാത്രേ ഒള്ളൂ പക്ഷെ എല്ലാ ദിവസവും നേരത്തെ ആകുവായിരുന്നു ഇന്ന് ഉം ചേട്ടന് ഒരു അമ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നേ അമിഞാന്നും ഇല്ലായിരുന്നു അപ്പൊ വ്രതൊക്കെയ പിന്നെ എണീറ്റപ്പൊ കൊർച്ച് ലേറ്റ് ആയി പിന്നെ കൊർച്ച് കാര്യൊക്കെ പറഞ്
ആഹ് ആഹ് ആഹ്
ഇതായപ്പൊ രാവിൽത്തെ ആഹാരം കഴിച്ചില്ല
ഏഹ് രാവിൽക്കത്തെനെ കഴിഞ്ഞിട്ടില്ലലേ?
രാവിലത്തെ കഴിച്ചില്ല ഞാൻ വെച്ചു ഇപ്പ രാവിലെ കഴിക്കാ എനിക്ക് മടി ഇത്ര സമയായിട്ട് ഇനി രാവിൽത്തത് ഇനി ഞാൻ മാത്രം കഴിച്ചാൽ മതി ചേട്ടൻ പോയി
ആഹ് ആഹ് ആഹ്
ഉം ജോലി ഉണ്ട് അപ്പം പോയി സാധാരണ കഴിക്കില്ല രാവിലെ
അങ്ങനെയാണല്ലേ ഇവിടെ ഇൻക് ഇവിടെ എല്ലാർക്കും രാവിലെ നിർബന്ധാ അത് നേരത്തേ ആവും വേണം നേരത്തേ ആവും വേണം
കഴിക്കില്ല രാവിലെ ഏത്തക്കാ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കൊർച്ച് ഹെൽത്ത് നോക്കുന്നത് ആയതു കൊണ്ടേ
ആഹ്
ലൈറ്റ് ആയിട്ട് കൊർച്ച് ഡയറ്റ് ഒക്കെ ഉണ്ടായത്കൊണ്ട് രണ്ട് ഏത്തക്കാ വെള്ളവും രാവിലെ ആഹ് കഴിക്കു എങ്കിലേ ഉള്ളൂ
ആഹ് ഇവടെ ഞാനെന്നും ഞാന് എന്നും വേണം എനിക്ക് നല്ല കടികളായിറ്റാണ് ഞങ്ങള് രാവിലെന്നർഞ്ഞാല് ഏഹ് അഞ്ചരക്കെ ആകുമ്പോ ഒരു ലയ്റ്റ് ആയിട്ടുള്ളതെന്തേ കഴിക്കും പിന്നെ ഒര് എട്ട്മണി എട്ടര ആവുമ്പളാണ് ശരി ക്ക്ല്ലെ കഴിച്ചിട്ട് എല്ലാരും പോവാ മക്കള് സ്കൂൾള് പോവാ ഹസ്ബന്റ് പൊർത്ത് ഉം അപ്പ ഞാനും പോവും ഞാനൊര് വർക്ക് പഠിക്കാൻ പോവ്ണ്ട് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി വർക്കൊക്കെ
അപ്പ എല്ലാരും ഒരുമിച്ചാ പോവല് ഇന്നാര്ക്കുല്ല.
ഇന്ന് കൊറച്ച് ലെയ്റ്റായതോണ്ടെ എല്ലാം ഇതായി ഇരിക്കുകയാണ് ചോറിടുന്ന അരി ഞാൻ മറന്നുപോയി അവിടെ അരിയിടുന്നാര്യം ഓർത്ത പ്പോഴാണ് ചോറിന്റെ കാര്യം ഓർത്തത്.
അതുകൊണ്ടൊരു നല്ല കാര്യായി ഞാൻ വിളിച്ചപ്പം
അത് നേരെ ഇന്ന് കൊറേ ഞാൻ പറഞ്ഞില്ലേ മീൻ കിട്ടീട്ട് കൊറേ നാളായി അപ്പൊ ഇന്ന് ചേട്ടൻ പോവാൻ എറങ്ങിയപ്പോ മീൻ കാരൻ ഇതിലേക്കൂടെ പോയി
ആഹ്
അപ്പം വിളിച്ചു നിർത്തിട്ട് മീൻ മേടിച്ചു തന്നു അപ്പൊ ഞാൻ നേരെ വന്ന്ട്ട് ഇത് കണ്ട് ചെ കഴിഞയിഞ്ഞ കൊറച്ച് ബാധ്യത കഴിയല്ലൂന്ന് ചോയിച്ചിട്ട് നേര്തെ വന്നങ്ങ് ക്കാൻ വേണ്ടിട്ട്
ആഹ്
ഉം
ഞാനും അങ്ങൻ തന്നെ മീന് മിഞ്ഞാന്ന് ഇതിലൊന്നും വരൂല മീന് മിഞ്ഞന്ന് മീൻ ഭയങ്കര ഒരു ഭയങ്കര ആഗ്രഹം മീന് കൈകാഞ്ഞിട്ടിങ്ങനെ ഞാൻ തന്നെ പോയി എന്റെ ഹസ്ബൻന്റ് വരണങ്കി രാത്രിയാവും അപ്പൊ ഞാൻ തന്നെ കൊർച്ച് ദൂരം പോവണം അവിടെറ്റെ അങ്ങാടിറ്റെ പോയിട്ട് ഞാൻ വാങ്ങിവന്നു പക്ഷെ വാങ്ങിയപ്പോളാ ഒരു രസൊ ഇല്ല്യ വാങ്ങണ്ടില്ലേ എന്നും കോഴിന്നെ ആമ്പോ ഒരു ഇതിഇല്ല മക്കക്കാണെങ്കി അതാ ഇഷ്ടുള്ളൂ മീൻ കഴിക്കുല്ല ഏത് മീനായാലും ഓൽക്കത് ഇഷ് ടല്ല
ഓഹ് ഓഹ് ആഹ് അപ്പോ ഏന്നും ഇഷ്ടംപോലെ മീൻകാര പോന്നു അപ്പൊ എനിക്ക് തോന്നി ഈ കായൽ വള്ളക്കാർക്ക് മീൻ ഉണ്ടായിരുന്നു കാണും
ആഹ്
വെള്ളത്തില് ആഹ് കട ബോട്ട് പൊക്കൂടെന്നല്ലേ ഉള്ളൂ വള്ളത്തിന് പോവാല്ലോ
ആഹ് ആഹ് ആഹ് ആ അവിടെ മീൻകിട്ടും ഞങ്ങക്ക് ഇവിടെ കിട്ടൂല ഇവിടെ മീൻ തന്നെ വരൂ പിടിക്കാൻ പാടില്ലന്നുള്ളത് എന്നിട്ട് ഇവിടേക്ക് മീൻ വരൂല മീന് വന്ന് എന്നോ വന്ന മീനാ ഞാൻ വാങ്ങിയത് എന്നിട്ട് അത് അത് വായക്ക് വെക്കാനും പറ്റുന്നില്ല വെച്ച് ഇതാക്കി ഇയോ കൊണ്ടൊന്ന് ഉണ്ടാക്കിക്കുമ്പോ ഒരു രസൊഇല്ല എന്തോ മരുന്നിന്റെ ഒക്കെ ഒരു ചൊയ
ഓഹ് ഇവിടെ ഒരു നാലഞ്ച് ദിവസയിട്ട് മീൻകാര് വരുന്നി ഇന്നാണെങ്കി ഒരു എഴ് ഏട്ട് മീൻകാര് അപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് എന്തായാലും കായലിന്നു വള്ളക്കാർക്ക് തോന്നെ മീൻ ഉണ്ടായിരുന്നു അതാ എല്ലാരും ഇങ്ങനെ വരുന്നത് അങ്ങനെ നിന്നപ്പോ ചേട്ടൻ പറഞ്ഞു എന്നാ മേടിക്കിന്ന്
അങ്ങനെ മേടിച്ചപ്പോ നല്ല മീനും കുറെ ക്വാണ്ടിറ്റി തന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു അന്നാ ഇനി നാളെ മീൻ കിട്ടിയില്ലെങ്കിലോ നീ ഇച്ചിരി കൂടി മേടിക്കേ
ആഹ് അഹ് അഹ്
എനിക്ക് വയ്യ കണ്ടിട്ട്
ഇവിടെ എനിക്കിന്ന് തോന്നികുണോട്ടോ കാരണം എന്താ വെച്ചാൽ വരാത്ത മീൻകാര് ഇന്ന് ഇങ്ങനെ ഇതിലെ വരുന്ന് കണ്ടപ്പം എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മിനിഞ്ഞാന്ന് വാങ്ങിയോണ്ട് പേടി ഇനി അതേപോലത്തെ മീനണ്ടാവും വെറുതെ നല്ല വിലയാ എന്തൊരു വിലന്നോ മാ
മത്തിക്കും
ഇനി ചിലപ്പോ ഇങ്ങെനെ വരുവാണെകിൽ ഇനി തോന്നെ മീൻ കിട്ടിട്ട് എങ്ങെനെ എങ്കിലും അത് കൊടുത്ത് തീർക്കാൻ വേണ്ടീട്ടായിരിക്കും വരുന്നത് ഒട്ടും മീൻ ഇല്ലാത്തപ്പഴാണ് ഇവര് വരാത്തെ
ആഹ് ആഹ് ആഹ് ഇന്ന് ഇപ്പൊ ഇതില് വന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വാങ്ങിയ മീന് കൊറച്ച് മീനുള്ളൂ ചെറുതാണ് അതിനന്നെ ഒരു കിലോ വാങ്ങണെങ്കി ഇരുന്നൂറ് വരണം
ആണോ ഇത് നൂറ്റമ്പത് ക്ക് വേടിച്ച് ആഹ് തോന്നെ ഉണ്ട് ഒരു മുന്നൂറ് രൂപടെ മീനുണ്ട്
ഏഹ് അത് നിങ്ങളവിടെ നല്ലോം വന്നിട്ട ഇവിടെ ഇല്ലേ ഇപ്പൊ പിടിക്കാൻ പാടില്ലാഞ്ഞിട്ട് ഇല്ല മീന് ഓല് വില കൂട്ടിയിട്ട് തരും
ഓഹ് ഓഹ് ഓഹ് ഇതിപ്പോ വൃതം അത് ഇതൊക്കെ ആയത് കൊണ്ട് ഇത്തിരി മീൻ കറിയൊക്കെ വെച്ച് ചോറ് വെയിച്ചേ
അപ്പൊ വൃതത്തിന് നിങ്ങക്ക് മീൻ കൂട്ടാൻ പറ്റുമോ
ഇല്ല മീൻ വൃതം കഴിഞ്ഞു അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞിട്ട് മീന് വൃതം കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു അപ്പൊ ഇന്നലെ രാത്രിയില് ക്കൊന്നും കഴിചില്ല ക്ഷീണം അത് ഇതൊക്കെ ആയി ഇന്ന് ഇത്തിരി ചോറും നല്ല മീൻകറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി
ആഹ് ആഹ് ആഹ് ആഹ്
രണ്ട് ദിവസത്തിൽ കൂടുതൽ വൃ തമായിരുന്നു
ആഹ് ഞങ്ങൾക്ക് വൃതായാലും ഒന്നും കഴിക്കാൻ പാടില്ല
ഇവിടെ പച്ചക്കറി കഴിക്കാം ആ മീൻ കൂട്ടില്ല ഇറച്ചി മുട്ട അങ്ങനെക്കെ കൂട്ടികൂടാ അത്രയോള്ളൂ
ആഹ് അഹ് ആഹ്
നമുക്ക് കഴിക്കാത്ത വൃതവും പിടിക്കാം പക്ഷേ നമ്മക്ക് ഉപവാസം പോലെ നമ്മളത് എടുത്തിട്ടില്ല
ഉം ഉം പിന്നെ എങ്ങനെ ഫുട്ബോളൊക്കെ കളിയൊക്കെ കാണോ
ഉം ഇടക്കൊക്കെ ചേട്ട ഇരുന്ന് കാണും
ഇതിപ്പോ ഈ ഫുട്ബോളിന്റെ കുറച്ചും കൂടി ഒരു ഹൈദ് വരുന്നത് ഈ ലാസ്റ്റ് ടൈമിലാണല്ലോ
ആ ആ ആ ആഹ ആര് കപ്പ് നേടും നേടുന്നുള്ള ആ ഒരു
ഇങ്ങനെ പറയ്ഞ്ഞു നമുക്ക് നം ഇല്ല ആഹ് അപ്പോഴത്തേക്കും കണ്ടിന്യൂസിൽ കാണാം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ ഇങ്ങനെ കൂട്ടെന്ന്
ആഹ ഇവിടെ അങ്ങനെ തന്നെ ഇന്നിപ്പോ രാവിലെ ഉണ്ടായപ്പോലും കാണാൻ പോയി രാവിലെ ആറ് മണിക്ക് ഉണ്ടായിരുന്നു കളി അപ്പൊ കാണാൻ പോയി രാത്രി ഉറക്കൊഴിച്ചിട്ടില്ല കളി അതൊന്നും കാണൂല പന്ത്രണ്ടര ഞമ്മക്ക് സ്കൂളിൽ പോകണം പിന്നെ അവരുടെ ഉപ്പാക്ക് തന്നെ ജോലി പോണം അപ്പൊ പിന്നെ രാത്രി പന്ത്രണ്ടരന്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ച് മണി അഞ്ചരക്കെ കഴിയുള്ളൂ പിന്നെ ഉറങ്ങാള്ള ടൈം ഇല്ലല്ലോ
ഓഹ്
ഇന്നിപ്പോ രാവിലെ ആയോണ്ട് കണ്ട്
ഉം
അതിനെ ഇനിയിപ്പോ പറഞ്ഞ പോലെ ലാസ്റ്റിക് ആവുമ്പൊക്കെ കാണും ആർക്കാണോ എന്നില്ല ആ ഒരു ആവേശം ഉണ്ടാവുമല്ലോ
ഉം ഇനിയിപ്പോ ജോലിയെല്ലാം ഒതുങ്ങിട്ട് എന്താ പരിപാടി
ഇനി ജോലി കഴിഞ്ഞിട്ട് ഒന്ന് എങ്ങനെ
ഇനി റസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടോ
ഓ ഇപ്പൊ ചോറായി തൊടക്കല് കഴിഞ്ഞ് തിരുമ്പല് എങ്ങനെ അലക്കൽ ഒക്കെ കഴിഞ്ഞതാ
ആഹ്
ഇപ്പോ ഈയൊരു പണിയേ ഉള്ളൂ ഇനി ഞാൻ പറയാ എന്തേ കറി വെക്കണമെങ്കിൽ ഇനിയിപ്പോ പുറത്ത് പോയി വാങ്ങിക്കൊണ്ടു വരണം ഇതില് പോയപ്പോ ഇതിനിപ്പോ മീൻ വാങ്ങിയില്ല ഞ്ഞു അതൊക്കെ ഒന്ന് ആക്കിയിട്ട് വേണം ഞാൻ പുറത്ത് പോയിട്ട് മീൻ വാങ്ങാൻ, മീനല്ല വാങ്ങാ കോഴി വാങ്ങി വരാന്നൊക്കെ വിചാരിക്കണ്ട്
ഓ ശരി ശനി ഞായറും ആയതു കൊണ്ട് നാളെയമ്മൊക്കെ എടുക്കാലോ
ആഹ് ഇപ്പൊ നാളെ ഞാൻ കുറച്ചു കഴിഞ്ഞട്ട് പണികളൊക്കെ ആക്കിയിട്ട് അണ്ട് പോയാലേ ചോറും ആയാലും വെന്ന മറ്റേതാവുമ്പോ ഗ്യാസുമ്മൽ ചോറ് ഗ്യാസും വെക്കുമ്പോ രസം ഇല്ല രസല്ലാന്നല്ല, ഒരു എനിക്ക് പുറത്ത് പോവാല്ലന്നൊക്കെ ഞാൻ പോ പറഞ്ഞിലെ, ഞാൻ ഒരു വർക്ക് പഠിക്കാൻ പോകണ്ട് അന്നൊക്കെ ഗ്യാസിൽ വച്ചിട്ട് പോകും ഇന്നില്ല ശനി ഞായറും ഇനിക്കും ലീവാ അപ്പൊ പിന്നൊക്കെ വറകടുപ്പിൽ തന്നെ ആക്കും
ഓഹ് ഓഹ് ഓഹ്
എനിക്ക് ഏറ്റവും ഇഷ്ടം അയിൽ ഉണ്ടാക്കണതാ
വിറകെടുപ്പില്, ആഹ് ഇവിടെ പിന്നെ എനിക്ക് കുനിച്ചിടാനൊക്കെ പേടിയാണ് അത് കാരണം ഞാൻ ഗ്യാസിൽ തന്നെ ആക്കിയിട്ട് ഇപ്പൊ സ്ഥിരം കുറെ നാളായിട്ട് വെ വെക്കുന്നു എന്നു പറഞ്ഞു നമുക്ക് കറക്റ്റ് പാകം അറിയാം
എത്ര എത്ര അങ്ങനെ പോയി ഇതുവരെ ഞാൻ വെച്ചിട്ട് അനാ കുഴഞ്ഞു പോവോ
ആഹ് ആഹ് ആഹ് ഉണ്ടാവിലെ ന്നല്ലൊരു പേടി
അപ്പൊ എനിക്ക് അല്ലാതെ കൊണ്ടു വന്ന് ചെയ്യുമ്പോ കലമറിഞ്ഞു വരോ എന്നൊക്കെ ഭയങ്കര പേടിയാണ്
ആഹ് ആഹ് ഹ
ന പിന്നെ അടുക്കളെ വന്നാൽ തന്നെ ഒന്നങ്കി കൈ മുറിയും അല്ലെങ്കിൽ ചൂട് തട്ടും ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഉള്ളതാണ് അതിന്റെ കൂടനി ഇതും കൂടി ഒന്നിച്ചു വെക്കണ്ടന്ന് വെച്ചിട്ട് ഒരു പേടി പിന്നെ ഗസ്റ്റ് ഒക്കെ കഴിക്കാനുണ്ടെങ്കിൽ പുറത്തിട്ട് വെക്കും
അഥവാ ആഹ്
അമ്മയോ ആരെങ്കിലൊക്കെ ചെയ്യും
ആഹ് ആഹ് ആഹ് ഞാന് എന്നും അങ്ങനെ തന്നെ എല്ലാം ഗ്യാസിലാവും എന്നാലേ നിക്ക് പത്ത് മണിക്ക്‌ ഇവിടന്ന് ഇറങ്ങണം അപ്പോഴെ എല്ലാം കഴിയുള്ളൂ ചെറിയ മോനെ നൈസ്രീയിലാക്കുമ്പോത്തിന് എല്ലാം കഴിഞ് പോകണെങ്കിൽ ഗ്യാസ് ഇന്ന ഇപ്പോ എനിക്കൊന്നുംല്ലല്ലോ അപ്പൊ ഞാന് രാവിലെ തൊട്ടേ എല്ലാം അടുപ്പിലാക്കി, ഇനിയിപ്പോ പുറത്ത് പോയിട്ട് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരണം ആഹ് കൊണ്ടുവര്നത് ഇനി ഗ്യാസിലാക്കാ
ഓഹ് ഏഹ് ഗ്യാസിന് ക്ഷാമം ഒക്കെ ഉണ്ടായിര്ന്നോ
ആഹ് ഉണ്ട്ണ്ട് ഞാൻ വിളിക്കട്ടോ
ആഹ് ശരി ശരി